പിന്നെ പറ
ഉം ഇവിടെ കൊച്ചന്മാര് ഭയങ്കര വികൃതി അടിപിടി നായാട്ട് അടി വരച്ച്
ഉം ഉമ്മടക്കൊന്ന് വന്നു തോന്നല്ലോ
ആഹ ഉ ഉമ്മ അങ്ങനെ എത്തി നോക്ക് അച്ചപ്പാടി ഒലരിക്കതന്നെ പറയാനുള്ളൂ സ്വസ്ഥത വണ്ടേ
ആ അതെെ
ആഹ വിന്നാല വന്നാലും അങ്ങനെയണേ എല്ലാരും പാടെ ഉ അതന്നെ നമ്മളിപ്പോ ഞാനിങ്ങനെ ആലോച അന്ന് ചെറുപ്പത്തി
ഇപ്പൊ തൂഫാനൊക്കെ വന്നിട്ട് എന്താ പറയാനുള്ളേ തൂഫാൻ അറിയില്ലേ തൂഫാനെ കുറിച്ച്റിയില്ലേ നമ്മെ വീട് സ്ദേശം പ്രഖ്യാപിച്ച പുതിയൊരു മയക്കുമരുന്ന്
ആഹ അത് അത് അത് ഞാൻ പുതിയ സ്ഥലാണ് ഉപദേശിച്ചു
അപ്പൊ വാാരത്തക്കകത്ത കൊൊണ്ടൊന്നും കടന്നു കയറാറില്ല
ആ എല്ലാതടങ്ങ പോയല്ല വാർത്തപ്പൊക്കുള്ളള് തന്നെ കേ
ഉ ഞാനും അതെ ഞാനും കേക്കൽ കൊറവ് പക്ഷെ എന്നാ പോ അതൊരു കണക്ക്ി നന്നായില്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ പെരുകുന്ന മയക്കുമരന്നല്ലേ
ഉം ഇപ്പൊ എന്താന്ന് വെച്ചാല് ഉ മയക്ക് വരുന്ന ഇപ്പ വന്ത
പോസ്റ്ററുകൾ നിർമ്മിക്കാൻ ഏ പോസ്റ്റർ നിർമ്മാണംമ ഒക്കെ വന്ന തുടങ്ങി സ്കൂളിൽ നിന്നൊക്കെ അതനുസരിച്ച്
ഓ അതന്നെ ഉം കുട്ടികുടെ നമ്മളെ മക്കളെ നമ്മളെ തന്നെ കരുതണം എനിക്കരു പേടിയാണ് ഇപ്പോഴത്തെ കാലത്ത പിന്നെ എ ഇന്നലെ മോന് മോന് ഇന്നലെ സ്കൂള് പോയിട്ട് എന്താ ഒന്നാം ക്ലാസ് െ കുട്ടി പാൻ മസാല
ഓഹോ
ബാഗിലേ ഒന്നാം ക്ലാസ്സത്തെ കുട്ടിയാണ് എത്ര ചെറുത്താണ് അതിന്റെ കയ്യില് പാൻ മസാലന്റെ പാക്കറ്റ് ബാഗില് അപ്പൊ ച്ച ഒക്കെ പിടിച്ച കട്ട നമമ്മക്ക് ഭയങ്കര ടെൻഷൻല്ലേ കുട്ടികൾ ഇങ്ങനെ വളർന്ന് വരിയല്ലേ ഒരു ചെറിയ മക്കളല്ലേ എങ്ങനെ പറഞ്ഞൊടുക്കല ന്നടന്ന് ആര എന്ത് തന്നാലും വാങ്ങിക്കരുത് കഴിക്കരുത് നൊക്കെ പറഞ്ഞങ്ങനെ നമ്മളങ്ങനെ കൊറേ ഉപദേശിക്കാന്നല്ലാതപ്പോൊ വലിയ മോന് ഇങ്ങ പറയാണ് ചെറിയ മോ കയ്യിയില് അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മള് ഇവിടെ കൂടിയിരുന്ന ആൾക്കാരാണ് എന്താ ഈ ഹിന്ദിക്കാല ഉണ്ടാവൂലേ ഹിന്ദി നാട്ടിന്റെ മറ്റേ ഉത്തർപ്രദേശത്തെ ആൾക്കാരൊക്കെ ഇവിടുന്ന് കൂടിയിരുന്ന ജോലി വണ്ടിട്ട്
ആഹ ഹഹ
അപ്പ അയിന്റെ അച്ഛന എന്റെ കഴിച്ചക്കാരേ കുട്ടിക്ക് കുട്ടികക്ക ഒന്നും അറ ല്ലോ
ആഹ
അിട്ട് കൊണ്ടുവന്നക്ക പടിയങ്ങ ഉ അതന്നെ
ഉം
എന്ത്
ലഹരിയുടെ ഉപയോഗം കൂടി കൂടി വല്ലാണ്ടാവുക
അതന്നെ പെൺ പിിള്ളേർ ആംപിള്ളോരൊന്നന്നുമല്ല
ഉം അത എല്ലാം കണക്കായി കൊറേ കൂടെ ഒക്കെ ഉ കോവിഡ് വന്ന സമയത്ത് ആ മദ്യം മയക്കുമ്പോക്കെ നിർത്തിപ്പോ എന്ത് സമാധാനം നാടെ നല്ല
അയിമേല് എന്തോരു ഞങ്ങ ഞാൻ വിചാരിച്ച അങ്ങനെ ഒരിക്കലും കഴൂലന്ന് പക്ഷെ ഗവൺമെന്റ് സർക്കാര അതിനെ കുുറിച്ചില്ലേ ഒരു
പക്ഷേ ഉണ്ടല്ലോ ആ സമയം നിർത്തി നിർത്തി കഴിഞ്ഞപ്പം അതിനെതിരെ പിന്നെ അത എടുത്തെടുത്ത് ഇതുപോലെ ഉപയോഗിക്കാൻ പഠിപ്പിക്കാതിരിക്കുവയാണ് അതോടുക കൂടി ചിലപ്പോ അത് മാറിപ്പോയന
അത ആ ശരിയാണ് അതുവരെ നമ്മള് ദൈവത്തെ വിളിക്കാത്തവരെ എന്തൊരു ദൈവത്തെ വിളിച്ച ഇനി ആ കൊറോണ ടൈമില ആൾക്കാർ
പിന്നെ ഇല്ലാണ്ടാ ഉ എല്ലാരും ഒരു ഒരു മനസ് അല്ല ഒരു മനസ്സോടു കൂടി ഒരു കൊടക്കേഴി വന്നപ്പോ പിന്നെയും വല്ിയ വലിയ ആളുക വിചാരിക്കും അവർക്ക് പൈസ വേണം അ പാവങ്ങള അരവുന്ന ശരിയല്ലേ അവര് മക്കൊക്കെ ജീവിക്കാൻ വേണ്ടിട്ട് വല്യമാര മക്കക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട സാധാരണക്കാരാണ് ഇരയായി വരുന്നത് ശരിയല്ലേ ഉം എവിടെയാാണ് നിിക്കുന്നത് ഇതൊക്കെ ഒരു ഒരു തരത്തി കച്ചവടം അല്ലേ ശരിക്കും മയക്കുമര എന്നൊക്കെ പറയുമ്പോ തന്നെ
ഉ അതും കഞ്ചാം മറ്റേത് കള്ള് കുടിക്ക ചെറിയ മക്കളിപ്പ കോളേജ് പിേ പിള്ളോരൊക്കെ ചെറിയ സ്കൂൾ പഠിക്കണ സ്കൂളിലൊക്കെ ബാഗിലിട്ടിട്ട് മധ്യമൽിക്ക
അതൊക്കെയാണ്പ്പൊ ആളുകള് നമ്മുക്ക് പിള്ളേ നമ്മുടെ കൈയിലല്ല നമ്മുടെ മക്കളാണെ പോലും നമ്മുടെ കയ്യിലൊന്നും ഇല്ല
ഇപ്പത്തെ പിള്ളോര് നമ്മളള് അന്ന ന കാലത്ത്ല് ലജ്ജറ അതൊക്കെെണ്ടനല്ലോ നമ്മ ഒ എക്സസൈസ് ചെയ്യാനെ കുട്ടി നാണം ഇപ്പത്തെ കുട്ടികക്ക് അതില്ല ഉ എന്താണ് എന്താണ് എന്തൊക്കെ ഇപ്പ നടക്കണംന്ന് അറിയില്ല
ഉം
ആണലോചന വരെ കിട്ടാനില്ല ഇപ്പ നല്ലത് പെൺ പിിള്ളേരാ ആണെങ്കിലും ആ പിള്ളേരാ ആണെങ്കിലും
പേടിയാ മൊത്തം പേടിയാ പെൺ പിിള്ളേരും ആമ്പളേർ ഇപ്പൊ കട്ടക്കട്ട ഒരേപോലെയാ നമുക്കൊന്നും ആലോചിക്കാൻ പറ്റുന്ന സിറ്റുവേഷനല്ല രണ്ടു പേരും മോശം രീതിൽക്കൂടെ നടക്കുന്നവരാാണ് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പൊ പണ്ടൊത്തെ കാലം പോലെയന്നോ നമ്മള് വിശ്േഷം നമ്മള്െപ്പപ്പോ നാ കട്ടോ ഒന്ന്പ്പോ ആലോചിക്കാന്ന് വൊ ഇറങ്ങപ്പോ പോയാ നമ്മളെ വേറെ എങ്കും ചേർന്ന് നാളങ്ങിട്ട് പോകുന്നേ നമ്മൾ അറിയണല്ലോ ആ നമ്മുടെൊക്കെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസമൊക്കെ തകർത്തെറിയുന്ന
ഉ ഇതൊക്കെ എത്രണ ല മാരേജ് മറ്റോ ലവ് കഞ്ഞട്ടോ എന്തൊക്കെയാണ് മയക്കുമരുന്ന് മറ്റേത് കാരണം ഉപയോഗിച്ച് നടക്കണേ കോളേജ് പോവാനായിട്ടെ ഓ പിന്ന നഞമുക്കന്നെ കാണാൻ തന്നെ ഒരു ലജ്ജ തോന്നും ഒരുഓ നാട്ടിലൊക്കെ പോയാലേ പാർക്കിലൊക്കെ പോയാല് ഇപ്പത്തെ ചെക്കന്മാരൊക്കെ കാട്ടിക്കൂട്ടണ കണ്ടാലേ
പിന്നെല്ലേ നമ്മുക്ക് തന്നെ നാണക്കക്കെ ശരിക്കും പറഞ്ഞു അപ്പൊ അറിയാതിരിക്കാൻ പറ്റോ
വേഷ ആാലും അങ്ങനെ തന്നെ
അതൊക്കെ ഞാൻ പ്രശ്നങ്ങൾ വരുന്ന അപ്പന്നെ നമ്മളിപ്പോ സാധാരണക്കാെ കണ്ടിട്ടും കണ്ടിൽ നിന്ന് വെച്ച് മാറി പോവ പറയൂ പെ ശരിക്കും പറഞ്ഞഞ് പണ്ടത്തെ പോലെല്ലേ സൗമാരജനെയൊക്കെ ചെയ്യ ഇപ്പോ കൊറെ പിള്ളേർക്ക് പിള്ളേരെ തന്നെ അറിയാലോ ആ നല്ല കുട്ടികളാെന്ന് കണ്ടാ തിരിച്ച അവര് വളർന്നു അവര് പറയുന് കേട്ടാൽ തന്നെ നമുക്ക്
ഉം ഇപ്പേ എൽ കെ ജി പിള്ളേർന്നെ വലിയ പ്രായക്കാര് സംസാരിക്കു പോലെല്ലേ സംസാരിക്കല്ല
അതെ അവര് പ്രായത്തേക്കാൾ കൂടെ പങ്ക പക്വത കാണിച്ചണ്ടിരിക്കുന്നെ
ഫോൺ എന്തൊക്കെ ആയിട്ടില്ല അഡിക്റ്റ്
ഉം ടീനേജ് ഒന്നും പറയാനില്ലാത്ത കാലാ
ഉം നമ്മളെ മക്കളെ നമ്മളെ സൂക്ഷിക്ക എവടിം വിടാതെ
എന്തോരാ നമ്മളിങ്ങനെ പൊത്തി പൊതിഞ്ഞ് വീട്ട് വീട്ടിയിരിക്കേണ്ട കുറച്ച് കാലങ്ങള് വീട്ടിൽരിക്കും അത് കഴിയ്മ്പൊ ഇവര് ചാടി
അധികം ഫ്രീഡം കൊടുക്കാതിരിക്ക ഫ്രീഡക്കെ ആവശ്യത്തിന് മതി നമ്മള് എല്ലാം എന്ത് വാങ്ങി കൊടുക്കണംന്ന് കുട്ടിയൾ പറ പറഞ്ഞതൊക്കെ കേൾ ക്ക്ണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഉം
ഉം അവർക്ക്ന്നാ എല്ലാം എല്ലാം കിട്ടും എന്നൊരു തോന്നലും
ആ അതാണ് അപ്പൊ നമ്മള് നമ്മളതിനനുസരിച്ച് കുട്ടികളെ വളർത്ത നമ്മക്ക് പിള്ളേന് അനുസരിച്ച്
ശരിക്കും ഇന്നത്തെ ഇന്നത്തെ ഒരു ഇപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഒരു ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കുട്ടികളെ നമ്മൾ എങ് ങ്ങനെ വളത്തുന്നുള്ള കാര്യത്തിലാ
ഓ അതന്നേണ് കുട്ടികൾക്ക് ഇപ്പ എന്താണ് നമ്മളൊക്കെ ചെർ പ്പത്തിലൊക്കെ പഠിച്ച എങ്ങനെ മുത ആരങ്കി വീട്ടില് വന്നാലേ എഴ്ന്നേറ്റ് നി ക്കണം മുതിർന്നവരെ ഈ എല്ല ആരും ഇപ്പ ഫോണും നോക്കി അങ്ങനെ ഇരിക്കും ആര് വന്നാലും ഒര്
ഇനിയിപ്പം വന്നാലും എണീക്കത്തില്ല ഇനി ഫോൺ ഇല്ലെലും അവരെണീക്കത്തില്ല ഫോൺ ഒന്നും കയ്യിലില്ല വെച്ചോ എന്നാലും പക്ഷെ അവര് എണീക്കത്തില്ല
ഉം പിന്നെ മടിയില്ല ആര് ഏത് മുതിർന്ന ആൾക്കാരോട് സംസാരിക്കും വെട്ടി തുറന്ന് സംസാരി ക്കാല്ലെ ഇത്ണ്ട് അന്നൊക്കെ പെൺ പിള്ളേര് പറഞ്ഞാല് ആ പഴയ കാലത്തൊ പെൺപിള്ളേര് പറഞ്ഞാ നാണായിട്ട് റൂമില് ഒതുങ്ങിക്കണ ആ ആൾക്കാരെന്നും അങ്ങനെ കിട്ടൂല നമ്മള് തന്നെ അന്തം വിട്ടു പോവും കുട്ടിയോളെ സംസാരം കേട്ടാല്
അല്ലെ ഇപ്പൊ ഇപ്പത്തെ പിള്ളെ പെൺപിള്ളോരാണല്ലോ അച്ഛന്മാരെ ഭയങ്കര കൂട്ടുകാരെ പോലെ ഏ പക്ഷെ പണ്ടൊക്കെന്ന് പറയ നമ്മളൊക്കെ പഠിക്കുന്നരു കാലംന്ന് പറയുമ്പോ നല്ല
ഇമ്മേ പേടിയിയേനല്ലേ ആ അന്ന് അച്ഛന്മാര് പറയുമ്പോ അച്ഛൻ വരുന്നു ന്ന് പറഞ്ഞാ തന്നെ ഒരു ഭയേ
ഓടും അച്ഛൻ വരുന്നു വേണേ ഓടും പക്ഷെ ഇന്നങ്ങനെയല്ല അച്ഛൻ വരുന്നോ ആ വര ട്ടെ ഏ ഇങ്ങ് വരട്ടെ എന്നാ എന്നാ കുഴപ്പം ഇങ്ങ് വന്നോട്ടെ നേരിട്ട് ഇങ് വന്നോട്ടെന്ന് ള്ള ഭാവായി അച്ഛനല്ല ഇഞ്ഞ് ഔസപ്പ് വന്നാലും ഞാൻ ഇവിടെ നിക്കും നമ്മളൊക്കെ വേഗം ക ഇതൊക്കെ വിരിച്ചിട്ര ചെലപ്പം വേണെ ഇരിക്കുന്നോട്ത്ത് ന്ന് കോംബോസും കൂടെ കൊണ്ടിടേ
അന്ന് ഉമ്മമാർക്ക് അങ്ങനെ ന്നെയ്ക്കാരം ഭർത്താക്കന്മാരെ പേടി ചെയ്ക്കാരം അന്നേയ് എന്ത് ആഹ് ഇവിടെ മ്മൊക്കെ പറയും അരിയൊക്കെ കഴിഞ്ഞാല് പണ്ട് കാലേ പണ്ട് കാലത്ത് അരിയൊക്കെ വീട്ടില് കഴിഞ്ഞാല് ഏ അതിന് അവിടാര് പുറത്ത് പോകുമ്പോ വൈക്കൽന്ന് വെച്ച് കേട്ട ഈ കര നീട്ടി വിളിച്ചട്ടേ ഇത് കഴിഞ്ഞിട്ടോ കൊണ്ടേരയേണ്ടിട്ടോ അത്രക്കും പേടിയാ നേരത്തെ പറയാന്ന്
ഉം അല്ല കൊണ്ടുവരുമ്പം തന്നെ വേണെ ചുമട് ഇറക്കിക്കോന്നുള്ള ഭാവത്തിലായിരിക്കും വരുന്നേ. തലേന്ന് ഇറക്കുക എന്നൊക്കെ പറഞ്ഞായിരിക്കും വരുന്നെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പ സുഖമായിട്ട് വന്നു ഇരിക്കുന്നു ഇരി ഇന്ന് മുന്നീന്ന് നമ്മള് ഭഷണം വേസ്റ്റ് ഭഷണം വേസ് റ്റ് ആക്കുന്നതിനും കണക്കില്ല എന്തേനും കറി ഇഷ്ടമായില്ലിയോ വേണ്ട എനി
ഓ മ മക്കള് വരെ തർക്കുത്തരല്ലേ വാണ്ട ഇന്ന് ഒരു ഭക്ഷണം ഉണ്ടാക്കിയാ പിറ്റേന്ന് വാണ്ട ഉം ഓൽക്കെന്നും സ്പെഷ്യല് കയ്ക്കണം
അഹ് ഹാ ഇന്നിപ്പോ ഞാൻ കൊറച്ച് വെശപ്പിച്ചു രണ്ടുപേരെ കാരണം രാവിലെ ഞാന് എണീറ്റ് കഴഞ്ഞപ്പോ ഞാൻ മൂത്ത ആളോട് ഏഴാക്ലാസിലെ കുഞ്ഞാ ഞാൻ മൂത്താളോട് പറഞ്ഞു മോനെ ഇന്നലെ ഞാൻ ഓഫീസിൽ പോയപ്പോ ഞാൻ പറഞ്ഞിട്ടു പോയി കൊച്ചേ കൊച്ച് കെടക്കുന്നു വേറാരൊല്ല അവൻ കിടക്കുന്ന കട്ടിലിലെ ബെഡ് പെട്ടൊന്ന് വിരിച്ച് വൃത്തിയാക്കിടാ ന്യായമല്ലേ ഞാൻ പറഞ്ഞെ ഏഴാം ക്ലാസിൽ പഠിക്കാന്ന് ഏഴാം ക്ലാസിൽഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന് പറയുമ്പോ ഒരു പെങ്കൊച്ച് ആണെങ്കിൽ അവള് പീരീഡ് ആവുന്ന പ്രായമായി
ആ
ശരിയാ ചിന്തിച്ചു നോക്കേ ഞാനൊക്കെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തേക്കും നമ്മളൊക്കെ ഇതൊക്കെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മോനത് വിരിച്ചിട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് പോയതാ ഇന്നീ നേര ആയിട്ടും വിരിച്ചിട്ടില്ല പിന്നെ നമ്മള് ചെയ്യുന്നതെല്ലാം സമയത്ത്ചെയ്തുടുക്കേണ്ട കാര്യമുണ്ടോ ചെയ്താപോരെ ഞാൻ കൊറെ തവണ ഞാൻ പറഞ്ഞു വിരിച്ചിടാന്ന് ഇന്ന് വിരിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ടും അതേപോലെ തന്നെ കേറിക്കിടക്കും എന്താ ചെയ്യാ ഇങ്ങനെ പോയാ.
വെറെന്താ എന്നാ ശരി എന്നാ.
ശരി എന്നാ പിന്നീട് വിളിക്കാവേ.
ആഹ്